ഹലോ ആ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം
ഉം സുഖായിട്ട് പോണു ആഹ് മഴയുണ്ടായിരുന്നു അപ്പൊ കൊറച്ചു നേരം മുമ്പ് കുറച്ച് ച്ചൊന്ന് പെയ്ത് അതേ മരിയാണ് ചോന്ന് ചെയ്തു
ആഹ് ശരി
പെയ്യും ഇന്നലൊക്കെ നല്ല മഴ എല്ലെ പാടത്തൊക്കെ വെള്ളം മൂടിക്ക്ണ
ആഹ അപ്പൊ പാട പാടം വക്കത്താ പെരാ
ആഹ് പാടവക്കത്താ തോടും പാടും റോഡൊക്കെ ഒന്നാവണ ഒരു ടൈമാണ് ഇപ്പോ ഒരു ജൂൺ മാസത്തിലെ വരാന് വെള്ള എങ്ങിട്ട് വെള്ളം കേറലില്ല പക്ഷെ വക്കിനാണ് വീട്ടിൽന്ന് നോക്കിയാലൊക്കെ കാണാ ഞങ്ങളത് കൊറച്ചത് ഉയർത്തിള്ള ആഹ ഉയർത്താണ് അപ്പൊ അതൊക്കെ ഒന്ന് നറിഞ്ഞിക്കണ് കാണേണ്ട ഒരു ടൈമാണ് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് വൈകി
ആഹ്
ആ എന്നാലേ കുറച്ചൊക്കെ ആയിട്ടുള്ളൂ നല്ലോങ്ങോട്ട ആയിട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യ ഒക്കെ ആ ടൈമില് അയിൽ പോയിക്കാണ്ട് ഞങ്ങള് ഇവ്ട്ന്ന് കൊറച്ച് പെണ്ണ ങ്ങളൊക്കെ പോയിക്കാണ്ട് ചാടി കുളിച്ചൊക്കെ ചെയ്യ ആയിരുന്നു
ആഹ് ആയ് ശരി
ഇപ്പൊ ചാടി കുളിച്ചാള്ളതൊന്നുമല്ല ഇപ്പൊ നിറയെ പുല്ല് വന്നണ് ഇല്ലയ നല്ലോ പുല്ല് മുളച്ചു പാടത്ത് ഈയിപ്പ കുളി ക്കുമ്പോ തന്നെ ആഹ് പുല്ലേകാരം ഒന്നായിട്ട്ണ്ടാവ
ആഹ് അശരിയാ
നുള്ള ഒരു ടൈം ആയി കടക്കല്ലേ മുറ്റത്തൊക്കെ അതേമാതിരില്ലേ കോള ഇല്ല്യ തോടും പാടുവ കോള കോള ഈ ഭാഗത്തോടെയും കണ്ടില്ല പറഞ്ഞ് കേട്ടില്ല
ആഹ്
കുറെേ വർഷം അയിന് ഇവിടെ ഇണ്ട്റഞ്ഞട്ട് കാര്യല്ല കൊള ത്തിന്റെ കാര്യം ഒന്നും ഇപ്പം എവിടെയും കേട്ടില്ല ഞാൻ ഇവിടെ എവിടെയും കൊള അവിടെണ്ട് ഇവിടെണ്ട്ന്ന് പറയത് കോള ഉള്ളവൾക്ക് നീന്തം പഠിക്കാൻ നല്ല സുഖ ഉം തോട്ടിലകുമ്പോ അങ്ങനെ ഒയ്‌കി പോവൂല്ല
നീന്തക്കറി ഉണ്ടാവൂല്ലേ
ആഹ് നീന്താൻ ഒക്കെ അറിയാ അതൊക്കെ ആദ്യ തന്നെ അറിഞ്ഞു പോന്നതാ
ആഹ്
ന്നാലും തോട്ടിലൊക്കെ ആവുമ്പോളേ നീന്താ കയൂല അതും ഒഴുക്കുള്ള സ്ഥലല്ലേ ഒരു പ്രാവശ്യം തന്നെ അങ്ങനെ തോട്ടിൽ ഇതേ മതിരി ആഹ് കല്യാണം കഴിഞ്ഞ ആഹ് ഒരു ടൈമിലേ
ഏഹ്
വെള്ള വെള്ളം ഉണ്ടായിട്ട് ആഹ് അങ്ങനെ നീന്താൻ പോയിട്ട് ഞാനും ഞങ്ങളെല്ലാരും കൂടി നാത്തൂമാരും മുത്തശ്ശിഗണേഷ ആഹ് ഒലിച്ചയി പിടിച്ചാൻ കഴിയില ഓടി മക്ക് കിട്ടീല പിന്നെ ഇളയച്ചൻ വന്നാണ് ചാടി പിന്നെ പിടിച്ച് കേറ്റി എന്നാ കല്യാണം കഴിഞ്ഞതി മക്കളൊന്നും ആയിട്ടില്ല
വല്യ ഇതിലാണ് ചാടിയതാരിക്കും
നീന്തറിയാല്ലോ
ആഹ് ആഹ് ആഹ് ഒരു ധൈര്യത്തില് ചാടിയാക്കാരം ഇതിപ്പോ പുഴേൽ ഇങ്ങനെ വെള്ളം ഒ ച്ചു പോണ മാരിയേക്കാരേ
ആഹ് അതെന്നെ നിങ്ങള് പോയണ്ടാക്കലാ ആഹ് ഒഴിക്കുള്ളോണ്ടേ നീ എന്താന്ന് അറിയുന്നുള്ളെ അല്ലെ നമ്മള് ചാടുവല്ലോ പക്ഷെ ഇതിങ്ങനെ ഒഴുക്കി പോകുന്ന ഇപ്പം ഞമ്മക്ക് അറിയില്ല അന്നത്രക്കൊക്കെ തല ഉള്ളേരുന്നു
എത്ര വയസ്സിലാ അപ്പം കല്യാണം കഴിഞ്ഞെ
ഒരു പതിനെട്ട് വയസൊക്കെ ആയപ്പം കല്യാണം കഴിഞ്ഞെണ്
ആഹ് ആഹ് അങ്ങനെ കുട്ടികൾ എത്രായി
കുട്ട് കുട്ടികള് രണ്ടെണ്ണം ഒന്ന് പ്ലസ് വണ്ണ് പഠിക്കണ് ഒന്ന് ഒന്നാം ക്ലാസില് പഠിക്കണ് ആഹ് കുട്ടിയൊക്കെ വലുതായിണ് കല്യാണം കഴിഞ്ഞിട്ടും അധികമായിണ്
ഒച്ചകേട്ട തോന്നൂല്ല
ആവൂ
അല്ലേ ഞമ്മള് ശബ്ദം കേൾക്കുമ്പോ നമ്മള് പ്രായം കൂടിയും കൊറഞ്ഞതൊന്നും അറിയില്ലേ പക്ഷെ ഒച്ച കേൾക്കുമ്പം പ്രായം കുറഞ്ഞ മാതിരി തോന്നണ്
ആഹ് അതൊരോ മയ്യ അവിടെ ആരൊക്കെയാ ഉള്ളെ
ഇവിടെ ഇപ്പൊ ഞങ്ങള് വേറെ വീട് നോക്കണു നാലു മാസായി ഉം ഭർത്താവിന്റെ വീട്ടില് ഉമ്മീ ഇപ്പ എളാച്ചാത്തൂന്റെ കല്യാണം കഴിഞ്ഞ് ഓലിക്ക് രണ്ട് കുട്ടി ഉണ്ട്
ആഹ്
ഉം ഓൽക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു കുട്ടി മരിച്ചു
ആഹ്
ഉം അത് പ പ പതിമൂന്ന് വയസായപ്പോ ആൺകുട്ടി വൽത് വല്ലിയ ആൺകു വൽത് ആൺകുട്ടിയാരുന്നു അതാ മരിച്ചത്. അല്ലേയ്, ഇതേപോലെ ഓല് പൊഴടെ വക്കത്താണ് അപ്പൊ പോഴേക്ക് കളിക്കാം പോയതാണ്.
ഔ പാവം.
അത്പ്പോ അഞ്ചാറ് വർഷായി.
ഓരോന്നിന്റെ ഓരോ വിധിയാണ് പറഞ്ഞിട്ട് കാര്യല്ല. സമയ ആഹ് സമയം ആവുമ്പലേ നമ്മള് വിചാരിച്ചിട്ടൊന്നും കാര്യല്ല പോവണ്ടെ പോവന്നെയ്യും.
അതന്നെണ്.
ഉം, പിന്നെന്തൊക്കെയാ?
എന്താ അത് ആലോയിച്ചാ പ്പളും ഒര അന്തല്ല. വേറെന്താ അങ്ങനെ പോണ്. നേരെ ഫ്രണ്ടില് മലേ ആഹ്.
ഇവട്ന്നും ത് തന്നെ ഞങ്ങള് പാടത്തിന്റെ വക്കിനാണെങ്കി ഇവട്ന്ന് കൊർച്ചാട് പോയാ ഫുള്ള് മലയാ.
ആഹ്, പാടണ്ട് ഇവടെ അപ്പർത്തൊക്കണ്ട് ഞങ്ങള് ഞങ്ങളെ അട്ത്തൊന്നും ഇല്ലാന്നൊള്ളു.
ഏഹ്.
ഉം, ക്ക നോക്കിയാ കാൻണോട്ത്തൊന്നും ല്ല. ഉം അനങ്ങമലാന്ന് കേട്ട്ക്ക്ണോ ഏഹ്?
ഇ ഏഹ് കേട്ടിട്ടില്ല.
ആഹ് ശരി ഇക്ക് മൂന്നാള്ണ്ട്.
ഏഹ് കുട്ടിയാളൊക്കെ എന്താ ചെയ്യ്ണ്? കുട്ടിയാളെന്താ ചെയ്യണെ ഏഹ്?
വല്യാള് പയ്മൂന്ന് വയസ്സായി.
ആഹ് മറ്റോൽക്കോ? ഹലോ റേഞ്ച് പോ റേഞ്ച് പോ തോൺണ്ട് മറ്റോൽക്ക് ആഹ് പറാ.
ആഹ്, രണ്ടാമത്തോള് പ പത്ത് വയസ്സായി ആറാം ക്ലാസ്സില്. ചെറിയോൾക്ക് ആറ്‌ വയസ്സ് ഒന്നാം ക്ലാസില്.
ആ ആ ഇന്ന് സ് ഇന്ന് ക്ലാസില്ലെപ്പൊ?
ന്നില്ല ന്ന് ശനിയല്ലേ.
ആഹ്. ആഹ് ചെലോൽക്ക് ക്ലാസ് ഇണ്ട്ന്നെയ്, സി. ബി. എസ് സ്കൂൾലൊക്കെ ക്ലാസ്ണ്ടേയ് മറ്റാ മ്മളെ കേര ക്ലാസ് ഇല്ലാത്ത് ഗവർമെന്റ് സ്കൂള്ല്. അല്ലാത്തവർക്കൊക്കണ്ട് ആ എന്റെ മോൾക്കില്ല.
ആഹ്.
അല്ലെ പിന്നെ സ്കൂൾ തൊറന്നിട്ട് വാണ്ടേ, സ്കൂൾ തൊറന്ന് ആഹ് ആറാം ദ്ധീ ന്നൊക്കെ പറഞ്ഞേട്ടു പക്ഷെ ഇതുവരെ ഗ്രൂപ്പ് പ്പൊന്നും വന്നിയില്ല എന്നു ഒന്നും വിവരൊന്നും കിട്ടിയിട്ടില്ല. എങ്ങനാന്നൊന്നും അറിഞ്ഞിട്ടില്ല പ്പൊ ഗ്രൂപ്പ് ഒക്കെ എന്നാണാവൊ ഓല് ഓപ്പൺ ആ ദിവസല്ലില്ലോ പ്പഞ്ഞി എന്താവോ.
പ്ലസ് വണ്ണായ അങ്ങൻ തന്നെയല്ലേ പ്ലസ് വണ്ണ്ക്ക് ഇല്ല ചായുടിക്ക്ണോള്ളൂ. ശരിക് ഈ നേരവുമ്പത്തിന് ഒരു കാലിച്ചായൊക്കെ കുടിക്കല്ണ്ട് കടി കയ്ക്ണു, കടിയൊക്കെ നാല്മണിക്കന്നെ ണ്ടാക്കി വച്ക്ണു.
ഏഹ് അത്രി നേർത്തെ ണ്ടാക്കിയേക്കുവോ, അത് പിന്നെ ചൂടാറിയ തിന്നാൻ കയോ.
അതെന്താ ചോയിച്ചാലേയ് മറ്റേ ഇന്റെ ഭർത്താവ് ഉസ്താദല്ലേ, അപ്പോ ഞാന് ഇക് പേടി ട്ടൊ ഒറ്റക്ക് കേടക്കാന്, അപ്പോല് രാത്രി ഡെയിലി വരും. അപ്പോ ന്ന് ഏതാലും ദോഷേണ്.
ആഹ്.
അപ്പൊ സുബ്ഹിക്ക് പോകുമ്പോ ഓല്ക്ക് ചായ മാണം അപ്പൊ ഞാന് ഓൽക്ക് രണ്ട് ദോഷ. ക്ക്ണ കൂട്ടത്തില് കുട്ടിയൾക്ക് ആറ് മണിക്കും മാണം. ആ ഓൽക്ക് ആറ് മണിക്ക് മദർസണ്ട്. അപ്പൊ ഓല്ക്കും വേണ്ടേ. അപ്പ ഞാനൊര് നാലഞ്ചെണ്ണം പാറന്ന് വെച്ക്ണ്. അത് ഇപ്പളും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനും കുട്ടിയളും മാത്രല്ലേ ഉള്ളൂ.
ആഹ്, അയില് ഞാന് പിന്നെന്താ ചെയ്യല്ന്നോ മാവ് കൂട്ടിയേച്ച് ക്കാണ്ട്. ആവശ്യള്ളത് അപ്പപ്പം ചുടുയ്. അല്ലാ ഞാത്താന്നോ ഈ തണുപ്പ് കാലം കൂടി ആവുമ്പളേ. ആഹ്, തണുപ്പ് കാലം ആകൂടിയങ്ങ് ചൂടില്ലാഞ്ഞാലേ.
ആഹ്, ഇതിപ്പോ ഞാന് ഓൽക്ക് രണ്ടാൾക്ക് മദ ത്ത്ക്ക് പോകുമ്പോത്തിനുള്ളതും ഇനിക്കൊരു ചായക്കുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ഒന്ന് ചായ കുടിച്ചിട്ടില്ലാന്നള്ളൂ ഇപ്പന്ന്.
അയിന് പിന്നെ അതുഅല്ല നമ്മള് രാവിലെ കാൽച്ചായ കുടിച്ചാലേ. പിന്നെ വെഷപ്പ്ടക്കണെങ്കി കൊറേ ടൈമ് പുട്ച്ചും. അത്തറവാട്ടിലൊക്കായിന ടൈമില് അവിടെ അങ്ങനെയിരുന്നു. കാൽച്ചായ. കാൽച്ചായ ആദ്യം കുടിച്ചും. ആ കാൽച്ചായ ബിസ്ക്കറ്റോ എന്തെങ്കിലുക്കെ ആദ്യം കഴിക്കും. പിന്നെ ഇതന്നെ മറ്റേ ആ.
ഒരു അപ്പോ അങ്ങനെ എന്തേലോ തിന്നോള്ളൂ. അല്ലാതെ ബേക്കറിന്നുല.
ആഹ് ഏഹ്, ബേക്കറി ഐറ്റംസ് എന്തെങ്കിലുക്കെ ഉണ്ടാവും. ന്നട്ട് പിന്നെ അത് കഴിഞ് പിന്നെ കു ചായുടിച്ച്. ചണംന്നുണ്ടെങ്കി ഒരു എട്ട് മണി ഒമ്പത് മണി എട്ട് എട്ടര ഒക്കെ ആവും എല്ലാ. കൊറെ ആൾക്കാരുണ്ടാവുല്ലോ. അപ്പൊ എല്ലാർക്കും ഉള്ളത് ചുട്ടുണ്ടാകണന്നുണ്ടെങ്കി കൊറച്ച് ടൈമ് ട്ച്ചും.
അതാവും. ഉം
ഉം, ചെലപ്പോ ഞമ്മളൊക്കെ കുട്ച്ചമാണ്ടി നിക്കുമ്പോത്തിന് ആ ആകെ ചെലപ്പോ.